ഹലോ കേൾക്കന്നില്ലേ
ആഹ് കേൾക്കണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെ
പുതിയവിശേഷങ്ങളൊന്നുമില്ല അൽഹംദുലില്ലാഹ് അങ്ങനെ പോന്നുണ്ട് എന്താ ഹോസ്പിറ്റലിൽ പോയോ
ഹോസ്പിറ്റലിൽ ഞാന് എനക്ക് ഇന്ന് കുറച്ച് കുറവുണ്ട് അപ്പൊ ഞാൻ പോയിട്ടില്ലേ പിന്നെ ഉം കൊഴപ്പില്ല പിന്നെ ഏഹ്
കുട്ടി കുട്ടി വന്നോ ലീവിനേക്കാരല്ലേ ആഹ്
വരാറാവണോല്ലേ പിന്നെ എന്താന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഉച്ച മയക്കത്തിന ഇരിക്കെ ഉച്ചമയക്കത്തില എന്താന്ന് ഫുഡൊക്കെ ഇന്ന് കഴി ച്ച്
ആഹ് ഇന്ന് ചോറ് ഈ കായം ഉ കൂട്ടാന് കറി കറി
ആഹ് ആഹ് ആഹ് മി മീൻ വ മീൻ വേങ്ങിട്ടില്ലേന്ന് മീൻ വരുന്നില്ലേ ഇപ്പൊ ആഹ് ശരി
അങ്ങാടി പോയി വാങ്ങ
വാങ്ങണം അല്ലാതെ അടുത്ത് കൂടെ പോവൂല വണ്ടീയില് പോകൂല
എപ്പളങ്കിലും വരും
ആഹ് അത് ശരി ന സ്ഥിരം വാങ്ങണ്ടാവലില്ലല്ലേ സ്ഥിരം വാങ്ങണ്ടെങ്കിലാണ് പിന്നെ എന്നും വരും ആഹ് സ്ഥിരം വാങ്ങണം അവിടെയുള്ളൂ തി തികം വര് അവര് വണ്ടീയില് അല്ലാതെ അവർക്ക് വിളിച്ചിട്ട് ട്ട് വന്നേ വന്നിട്ട് കാര്യം ഇല്ലല്ലോ അയ്ശെരി നേരത്തെ പണിയൊക്കെ കഴിയുവോ വീട്ടത്തെ
ഉം ചെില ടൈമില്
ഞ അല്ലെങ്കി അങ്ങനെ ഇരിക്കൂലേ ഫോണിലും പോണ്ടീട്ട് ഉം പിന്നെ അതല്ല ഞമ്മളിപ്പോ ജോലി നമ്മുക്ക് വീട്ടില് ണ്ടെങ്കില് നമുക്ക അത്ങ്ങനെ അത് ചെയ്യാതെ ഇങ്ങനെവിടെ കെടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് കുട്ടിക്കാർ അത് ഇണ്ടല്ലോ തീർക്കാണ്ട് തീർക്കാണ്ട്ന്ന് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ ണ്ടാവും നേരെ മറിച്ച് നമ്മളെ നേര ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് കിടക്കണെങ്കിൽ സോറി നമ്മൾ ഇരിക്കേ ഫോണിൽ ഇരിക്കേ എന്താണെങ്കിലും അപ്പൊ നമുക്കൊരു സമാധാന അല്ലെങ്കിൽ നമ്മളിപ്പോ പോ പണി കംപ്ലീറ്റ് ആക്കാതെ നമ്മൾ ആ ഫോണിലും ഇങ്ങനെ റീൽസോ അല്ലെങ്കിൽ വീഡിയോസോ കണ്ടിരിക ണണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മൊത്തം ഇതിൽ കാണുന്നുണ്ടെങ്കിലും മനസ്സ് മൊത്തം ത്ത പണീലവും
ആഹ് ആഹ്
അപ്പൊ ഇതിലന്നെ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റൂല നമ്മളെ കാണെയ് ല് ആസ്വദിച്ച് കാണാൻ നമുക്ക് പറ്റൂല ഏഹ് നമുക്ക് അതിങ്ങെ ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട്ഴക്കാറല്ലോ നമുക്ക്
ആഹ് ശരിയാണ് ഉം ഉം
പിന്നെ അതേപോലെ തെന്നേ മ്മൾ ഈ രാത്രി അല്ലെങ്ക നമ്മള് ചെപ്പോം ഉണ്ടല്ല നമക്ക് വയ്യാന്ന് തോന്നീയിട്ടോ ഒക്കെ നമ്മള് രാത്രി ഇപ്പ പാത്രൊക്കെ ണ്ടെങ്കിൽ അത് കഴുകതെ വേ വച്ച് കിടന്ന് ഉറങ്ങിക്കയാണെങ്കിൽ അല്ലേ അങ്ങനെ അതേപോലെ അങ്ങനെ എന്തേലൊക്കെ ഇങ്ങനെ ചെയ്യണുന്നവരുണ്ടാവലേ അപ്പൊ എന്ത അങ്ങനെ എന്തയ്യും അ എന്താന്ന് വെച്ചാ ആ നേരം വെളു ഇരി നമ്മൾ അങ്ങനെൊെക്കേ എന്തെങ്കിലും ഒരു പരന്നിട്ടോ അങ്ങനെക്കെ ഇരിക്ക കാണുകയാെിൽ അന്നത്തെ ദിവസം അവിടെ പോയി ഏഹ് അല്ലേത് നോക്കിട്ടമ്മ അത് തീർത്ത് വെ ച്ച് നമുക്ക് ആ വാതിൽ അടച്ചിണ്ട് പോരുമ്പോ നമുക്കൊരു മനസ്സിന് സമാധാനം
ആഹ് ആഹ്
ഒരു അതേ പണി അവിടെ കെടന്നുങ്ങോണ്ട് നമുക്ക് എന്തേലും ചെയ്യാൻ നിന്നാല് ഒരു സമാ സമാദാനം കിട്ടൂല ആ അത് ഞമ്മളെ മനസ്സിനെ ന്റെ ത് കൂടെയാണ് മനസി നെ ആണ് അവിടെ ബാധിക്കുന്നത് അത് ചെയ്യാണ്ടല്ലോ അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും ആ പണിയടെ കുറിച്ചി വും മനസ്സിൽ മൊത്തം അല്ലെ അപ്പോ നമ്മള് അതേപോലെ നമുക്ക് ചെയ്യാവുണോള്ളു രാവിലെ തന്നെ അതൊക്കെ തീർത്തിട്ട് നമുക്ക് പിന്നെ എന്തിന് വേണ്ടിം ഇരിക്കാവുന്നതേ ഒള്ളൂ പക്ഷെ നമ്മളപ്പം സമയം കൊറേ ഉണ്ടാവു ചിലപ്പോ നമ്മളത് നീട്ടി നീട്ടി കൊണ്ടോവും
ആഹ് ശരി ആ
അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തേലും വേറെ എന്തെങ്കിലൊക്കെ പുറത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ണ്ടെങ്കിൽ പിന്നെ അയ്ന്റെ പേരില് നമുക്ക് ഇപ്പം ചെലോര് വെജിറ്റബിൾ ഗാർഡനും അങ്ങനക്കെ ഉണ്ടാവോലോ ചിലർക്ക്
ഉം
ചക്കരത്തോട്ടൊക്കെ ഇങ്ങക്ക്‌ ഉണ്ടോ അങ്ങനത്തെ കൃഷി എന്തെങ്കിലും ഏയ് ഒന്നും ഉണ്ടാക്കൂല
ചെടി ആഹ് ആഹ്
ചെടി തോനെണ്ടോ കൊറേ ഉണ്ടോ
അയില്ല മറ്റേ എന്താ പന്തല് വെക്കണമാതിരി ള്ള ചെടി ലെ
ഏത് ഏതാണ് അത്
പ എന്താ കുറ്റിച്ചെടി പന്തല് പോലുള്ള ഒരേ പോലെ വെട്ടികൊടുക്കും നമ്മള്
പോസ് പോലത്തെ അങ്ങനത്തെ ഒരു എല ആയിട്ടുള്ളതോ എല മാറി കളർ മാറി വരുന്നേ ഏ അഹ് ശരി ഏ ഏ ആ അതായത് വെള്ള പൂവ് വരുന്നതാ
പൂവ് ഉണ്ടാവൂല ഇതിമേ പൂവുണ്ടാവൂല
അഹ് ശരി
ആ ഒരേ പോലെ വെട്ടിക്കൊടുക്കും ആഹ അത് കൊണ്ടന്നതാണ് ഒരു വീട്ട്ന്ന് വാങ്ങി കൊടന് ഇന്നട്ട് ഇങ്ങനെ വെച്ച്ക്ക അതൊള്ളു പിന്നെ മഴ ആഹ ആഹ പിന്നെ മുൻവശം കൊറച്ചൊള്ളൂ ബേക്ക് വശം കോ ഇല്ല അപ്പോ പിന്നെ മുൻവശള്ളോടുത്ത് വാഴം ഈ ചെടിയാളൊക്കെ നട്ട് കവ്ങ്ങുണ്ട് അങ്ങനെ ബേക്ക് കൊറച്ചും അങ്ങനെ
ആഹ അഹ് ശരി ആഹ ആഹ ആഹ കൊറച്ച് എന്നിട്ടയ്ന് കായ അടു ഏ കായ എന്താണ് കൗവുങ്ങുമെന്ന് അടക്കക്കെ ഉണ്ടാവലോടങ്ങിയോ
ആഹ ഒന്ന് ഒരു കവ്ങ്ങുമന്ന് ഉണ്ട്
അടക്ക കിട്ടിണ്ട് ആഹ് ആ ആ ആഹ നമുക്കും ഉണ്ട് ട്ടോ കമുക അടക്ക കവുങ്ങ്ണ്ട് കൊറച്ചുണ്ട് നമുക്ക് കുറച്ച് സ്ഥലം ഞങ്ങൾ പേ ഏ ഞങ്ങൾക്ക്‌ ഞങ്ങ ഞങ്ങളുടെ വീടിന്റെ മേലെ കുറച്ച്ണ്ട് അയിൽപ്പം കവുങ്ങ് വെച്ചിട്ട് അധികായിട്ടില്ല പക്ഷേ കായ് ക്കാറാവുന്നോള്ളൂ പിന്നെ കൊറച്ച് വേറെ കൊറച്ച് കായ്ക്കണ കവുങ്ങ് വേറെണ്ട് പക്ഷെ അത് ഇപ്രാവശ്യം എന്താണ്ടായന്ന് വെച്ചാല് ഞങ്ങളത് കായ് ഈ അടക്ക പറിക്കാൻ വേണ്ടിട്ട് ആദ്യായി ണ്ടാവേരുന്നു അപ്പോ ഈ അടക്ക പറിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ആന അ ആളെക്കെ കു കൂട്ടിച്ചെന്ന സമയത്ത് പിന്നെ അവിടെ നോക്കുമ്പോ അത് അടക്കയൊക്കാരോ പറിച്ച് പോയിക്കണ് ഏ ആ വെർച്ച് വെശ്ചിണ്ടാവോ ആൾ ത് നല്ല ഒരുപാട് അടക്കണ്ടാവേം ചെയ്തിന്ന്
ആ അങ്ങട്ട് നോട്ടെത്തൂല
അങ്ങട് ഞമ്മള് എത്ത്ണോടത്തല്ല ഞമ്മളവിടക്ക് പോണം അയിനായിട്ട് പോണം കാ നോ ഒരു പാടത്താണതെ അപ്പോ അ പിന്നെ അപ്പൊ അങ്ങടായി ട്ടമ്മള് പോണം പിന്നെ അവിടെ അടുത്തൊക്കെ ആൾക്കാരൊക്കെ പിന്നെ പാടത്തോരോ കൃഷിയായിട്ട് ക്ക്ണ്ട് പക്ഷെ എപ്പളെന്നും അവിടെ ആളുണ്ടാവില്ല അപ്പോ ഈ ആൾ ളില്യാത്ത നോക്കിട്ട് ആരേലും വന്ന് കൊണ്ടോയതാവും ഞമ്മള്ക്ക് പ്പ ചെന്ന് നോക്കുമ്പോ ഒരൊ റ്റ കവുങ്ങുമ്മേ അടക്കില്ല ആ കൊലോ കോല അവിടെ ട്ടി ട്ടുരിയ കൊലോടുക്കനെ കൊണ്ടോയ്ക്കണേ അതങ്ങട്ട് അരിഞ്ഞട്ട് അങ്ങനെ അങ്ങട്ട് കൊണ്ടോയ്ക ന്നിട്ട് ഞ മ്മക്കത്ണ്ട് കണ്ടപ്പണ്ടല്ലോ ഭയങ്കര വെശ് മായിപോയി നമ്മള് നമ്മള് ഞമ്മക്കോ അവിടെ നനക്കാനൊന്നും വെയ്ക്കൂല അത് നോ ക്കിണ്ടാക്കാന് നമുക്ക് നമ്മള് ബുദ്ധിമുട്ട്ല്ല നമ്മള് പൈസ കൊടുത്തിട്ടാണ് നമ്മളത് നന ക്കണതൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടാണ് കൂലി കൊടുത്തിട്ട നനക്കണത് എല്ലാരും അവനവ വന വര്നനക്കുമ്പ നമ്മുക്ക് പെണ്ണുങ്ങക്ക് മ്മുക്ക് വെയ്ക്കൂലല്ലോ അഭിത് തോട്ടുന്ന് വെള്ളടിച്ചിട്ട് പിന്നെ അതിങ്ങനെ അതിന്റെ ഒപ്പ ആള് നി ക്കണം എന്നിട്ട് ഒരാളെ കൂട്ടിട്ട് അയില് കൊറച്ചൊക്കെ കവുങ്ങുണ്ട് നൂറണ്ണത്തിന്റെ മേലൊക്കെ കവുങ്ങുണ്ട് ഇല്ലേ മൊ ത്തിനൊന്നുല്ല നൂറ് എല്ലായ്മേന്നും കഴി കവുങ്ങ് അടക്കണ്ടായിട്ടില്ല കൊറച്ച് കൊറച്ചേണ്ടായിട്ടുള്ളൂ പക്ഷെ എന്നാലും അത്യാവശ്യണ്ട് പറിച്ച് കിട്ട്വാണെങ്കി കൊറച്ചൊക്കെണ്ടത് പിന്നെ ന്നിട്ട് അ ത അവരങ്ങട് പിന്നെ പറിച്ച്കൊണ്ടയിക്കണ് ന്നിട്ട് ഞ ഞങ്ങള് നോക്കുമ്പേ ഞങ്ങക്കങ്ങിട്ട് വെഷമം വന്നിട്ടേ നമ്മളതാണ് നമ്മളെ ങ്ങനെ ഒരു സംഗതി നോക്കിണ്ടാക്കണ്അതൊരാള് ചോദിച്ചോരു സാധന ഒരാളെടുക്കയാണെങ്കിലൊരു കൊഴപ്പില്ല അല്ലെങ്കി ഞമ്മളങ്ങട്ട് കൊടു ത്തിട്ട് അവര് വാങ്ങി പോവാണെങ്കിലും കൊഴപ്പില്ല പക്ഷെ അറിയാതെയും കാണാതെ ഒക്കെ നമ്മള് എന്തോ ആയിക്കോട്ടെ നീ അടക്കാന്നരട്ടെ എന്ത് സാധനാണെങ്കിലും നമ്മളെ ങ്ങട്ട് പ റ്റിക്കുമബേ ഇതനമുക്ക് സൈക്കൂലല്ലോ നമുക്ക് അത് പൊറുക്കെലൃ അതേപോലെ തന്നെ നമ്മള് ഒരു പൈസ കാണാ ഒരു പൈസ ഒരു രൂപയാണെങ്കിലും അത് കളഞ്ഞു പോയിക്കയാണെങ്കി നമുക്ക് കിട്ടുവോളം സമാധാനണ്ടാവില്ലല്ലോ കൊട് ത്ത് പോയ്ക്കയാണെങ്കി ഒരു കൊഴപ്പോയില്ല അപ്പൊ എന്നിട്ട് നമ്മളങ്ങട്ട് ആ പിന്നെ എന്നിട്ട് ആരൊക്കെയോ എന്നിട്ടു കണ്ടു പറയണ്ട് അടക്ക ചാക്കിലാക്കിയിട്ട് എവിടെയോ ഇരിക്കണത് കണ്ടു പിന്നെ അത് അവിടെംകാണനില്ല അവിടുന്ന് പിന്നെ ഇല്ലാത്ത നേര ത്താരോ എടുത്തുപൊയിക്കണ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ്എങ്ങനെയാലും ഇപ്പൊ പറഞ്ഞിട്ട് കാരില്യ അത് പോയില്ലേ പോയത് പോയില്ലേ പിന്നെ ഇപ്പ അയിനെ പറ്റിട്ട് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ പിന്നെ നമ്മള ഇഞ്ഞിപ്പോ നോക്കല്ലാതെ നിവർത്തില്ല. നമ്മള് ഇഞ്ഞിപ്പം അയ്ശരിഎപ്പളും നമുക്ക് അവിടെ ഈ ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മളെ എപ്പോളും പോയികേ? നമ്മളെ കൊണ്ട് എത്തൂല്യാഅതൊന്നും അതൊക്കെ ആണുങ്ങൾക്കല്ലേ അതൊക്കെ നടക്കുള്ളൂ.
ഇണ്ടെങ്കി അങ്ങനെ പോകും
ആ പോവും പിന്നെ ഇത് ഇത് ഇതെന്താന്ന റില ആരാ ചെയ്ത് ന്നൊന്നും അറിയില്ല ഒരു പിടിയില്ല ആരും കണ്ടോരുയില്ല ഒ ന്നുല്യാ ന്നൊരു ഇപ്പൊ വെറുതെ ആൾക്കാര് ചോദിക്കും ആ ഇനിയിപ്പോ അടക്കാവുമ്പോ ഇണ്ടാവണ് ണ്ടല്ലോ ഇനിയിപ്പൊ അടുത്തത് ആർക്കേലും പറിക്കാൻ കൊടുക്കാനാ ചോയിക്കും പ്പില്ലാത്ത ചെലോര് നമ്മളെ കളിയാകീട്ട് ചോദിക്കും ഏ ക ചെലോര് പറ പ്പ ഞ നമ്മള് നോക്കാഞ്ഞിട്ടാണ് അത് പോയത് ഞാനിപ്പ എനിക്ക് അവിടെ അടക്കണ്യ ക്കട അടക്കണ്ടെന്ന് കരുതി ഞാനിപ്പോ എപ്പോഴും അവിടെ പോയികേ? ഏ ആൾക്കാര് പിന്നെ ഞമ്മളെ നോട്ട നോക്കായി അപ്പൊ പിന്നെ നമ്മുക്കാവൂലെ കുറ്റം മൊത്തം നമ്മള് നോ ക്കാത്തോള് നോക്കാത്തോണ്ടാണ്
ഉം അഹ് ശരിയ അവടെ അപ്പൊ ആ കമ്പി വേലിയൊക്ക് അങ്ങനൊക്കെ കെട്ടിക്കൂടേർന്നൊ. പോയൊ ഹലോ ഹലോ ഹലോ സ്‌റ്റക്കായോ കേക്ക്ണില്ലേ വാവ് ഒരു പത്ത് മിനിറ്റ് ആയിറ്റ് കട്ടാക്ക കേൾക്ക്ണില്ല റേഞ്ചില്ലാഞ്ഞിട്ട ഒണ്ണു